കേക്കണില്ലേ കേക്കണില്ലല്ലോ കേക്ക്ണ്ടോ നിന്നക് എവടെ ഒരു വിവരോഇല്ലല്ലോ
നല്ല പേരാണ് അല്ല ഇതാരാണ്
എന്നെ മനസ്സിലായിലെ
ഇല്ല
ഞമ്മള് എന്താ വിദ്യാലയത്തിലൊക്കെ ഒപ്പം പടിച്ചിന്നു നിന്റെ സൗ നിന്റെ സൗണ്ട് കേട്ടിട്ട് മ നിന്റെ ശബ്ം കേട്ടിട്ട് മനസി
ആഹ് ഇപ്പൊ മനസ്സിലായി ഇപ്പോ മനസ്സിലായി ഞൻ ഇപ്പളാ മൊബൈൽ ടെലഫോണക്ക്‌ ശ്രദ്ധിക്കണേ
അ
അതെ എന്നട്ട്ന്തൊക്കെ വർത്താനം ഒന്നും പരിപടിയില്ല ഞാനിപ്പോ വിദേശത്താണ് രണ്ട് കൊല്ലായിട്ട്
ആഹ് രണ്ട് കൊല്ലായിട്ട് വിദേശത്തല്ലേ ഇനീ നാട്ട്ക്കൊന്നും വരുന്നില്ലേ
നാട്ട്ക്ക് പോരാന്നിക്കാണ് ഇപ്പോ എറങ്ങാന് ഞപ്പോ എങ്ങനയിട്ട് ആലോചന ചെറിയ കല്യാണലോചനായിട്ട് ഇങ്ങനെ നടക്കണ്ട് ഞാൻ എടക്ക് ഒരു മാസം നാട്ട്ക്ക് വരല്ണ്ട് അപ്പൊ ഇങ്ങളെ കാണലില്ല അപ്പാ അന്വേഷിക്കുമ്പോ ഇങ്ങള് അപ്പോ തന്നെ പോരാനാവും ഇങ്ങട്ടെന്നേ നാട്ടി ക്ക്‌ ഏഹ് വിദേശത്ത്ക്കന്നെ
അതന്നെ ഞാൻ വിദേശത്തുണ്ടാമ്പോ ഇങ്ങള് നാട്ടിലേകാരം ഞാൻ നാട്ടിലാമ്പോ ഇങ്ങള് വിദേശ ത്തെക്കാര അതാ പ്രശ്നം എന്നിട്ട് കല്യാണാലോചനക്കെ എന്തായി എവിടെ വരെ എത്തി
ഒന്നായിട്ടില്ലേ ഞാന് ഒന്നാത്തത് ചെൽപ്പം ഇങ്ങട്ടന്നെ കേറും ഞമ്മള് കമ്പനി ഒരു മാസത്തിന് ലീവ് തരുന്നല്ലപ്പൊ അയിന പന പറഞ്ഞൻഷ് ഇബടെത്തണല്ലോ അങ്ങനെ ഒരു മാസത്തിന് അവിടെ അന്വേഷ്ച്ച്ങ്ങാണ്ട്‌ പിന്നെ ഇങ്ങട്ടന്നേ വരും
അവിടെ ഇങ്ങള്പ്പോന്നാ ലാസ്റ്റ്പ്പ എന്ന വന്നേ
ലാഷിപ്പ കഴിഞ്ഞ കഴിഞ്ഞ മാസം വന്ന്ക്ക്ണ്
ഇനി ഇനിപ്പന്ന വരാനെന്ന എത്തി ക്കണെ
ഇനിപ്പോ വരാന് കെരുതിട്ടൊന്നില്ല ഇനിയിപ്പോ ഇപ്പൊ നാട്ടില് കൊറേ അന്വേഷണം നടക്ക്ണ്ട്പൊ പെരക്കാരായിട്ട്മുമ്പിൽ പിന്നെ മൂത്താപ്പാന്റെ കുട്ട്യാളായിറ്റും ഇങ്ങനായിറ്റും അന്വേഷണം കുറെ നടക്ക്ണ്ട് ഇനിപ്പാ
എന്ന്ട്ട് വീട്ടില്ലാർക്കൊക്കെ എങ്ങനെ
ഇല്ലെ ഇനി പോയാണ്ട് രണ്ട് മാസം കഴിഞ്ഞാ പിന്നേം കമ്പനിയോട് ലി ആ എന്ക്കും സുഖം തന്നേണ് എവിടെ കളിക്കെയ്ട്ട്
എന്താ അവ്ടേ. ആഹ് ആപ്പൊ എല്ലാരും ഫുട്ബോളിന്റെ പൊറകിലാണല്ലോ ഫുട്ബോളിന്റെ തിരക്കല്ലേ വ അതില് നിന്നിരിയാൻ ടൈമില്ല
പന്തളി കാണാൻ പറ്റോ
കേക്ക്ണ്ണ്ടോ കേക്ക്ണ്ണ്ടോ?
ആഹ് കേക്ക്ണ്ട് ആ അലോ കേക്ക്ല്ലേ?
നീട്ടേ നമുക്ക് ഒരീസം എവിടക്കേൽക്കും പോണല്ലോ എവിടക്ക പോവാ?
ഐ ഞ ഞാപ്പങ്ങനെ എന്താ? ശ്രെമിച്ചോണ്ട് ഇരിക്കിണ്ട് പക്ഷെ വിമാനത്തിന്റെ വിമാനൊന്നുല്ലപ്പൊ കൊറെ വൈകീട്ടാ വെര്ണെ ചെല്ത്ങ്ങനെ റദ്ദാക്കും അവിടത്തുമ്പളാതവര് പറയാ വിമാനംന്നില്ല ഇന്ന് പോണില്ലറിയും. അപ്പൊ അതിന്റെ മറഞ്ഞ് കെട്ടലായാലും തിന്റെ സാഹചര്യാകെ ബുദ്ധിമുട്ടിലും
വിമാനത്തിന്റെ തെരക്കിനൊക്കെ നല്ലപ്പോ വെലണ്ടാവുലേ
ആഹ്.. പ്പൊ മക്കറീല മ്മത് വിമാനത്തില് പോകുമ്പോ അയിന്റെ കാലാവസ്ഥൻ സരിച്ച് വിമാനത്തിലെത്തുമ്പോ മാറുമ്പോ ആക പ്രശ്നാണ് അപ്പൊ യിന്റെ കാലാവസ്ഥ മാറുമ്പളെ വിമാനത്തിൽ പോരാൻ പട്ടുള്ളു
അതെ അതെ അത് പ്രശ്നാണ് എന്തേച്ചാല് നമ്മള് അതുവരെ ഒന്നുറഞ്ഞ്ണ്ടാവൂല നമ്മ വിടെ വിമാനത്താവളത്തിലെത്തുമ്പളാ ഴായിരിക്കും ചെലപ്പോ വിമാന് ഇല്ലാന്നറിയ. അപ്പൊ ടിക്കറ്റ് എടുത്ത്ക്ക്ണെങ്കിലൊ അഎല്ലാം വെറുതെ ആവും ചെയ്യും. അങ്ങനെ കൊറെ പ്രശ്നങ്ങൾ ഇണ്ടായിട്ടുണ്ട്.
അതെ. പിന്ന
ഇവിട്ന്റെ കൂട്ടാര് രണ്ട് മൂന്ന് പേര് അങ്ങോട്ട്പൊ കേറീണ് അന്നിട്ട് വിമാനത്താവളത്തിൽ എത്തിയപ്പോ ഇമ് വിമാനം ഇല്ലപറഞ്ഞിങ്ങാണ്ട് അവര് തിരിച്ച്മടങ്ങി പോന്നു.
ഓഹ്
അതാണ് പ്രശ്നം
അവ്ടാച്ച് ഞാന്പ്പൊ ഈ രണ്ടി രണ്ട് കൊല്ലം ആരും പറയാക്ക വെച്ച രണ്ടേ രായിട്ട്ബടെ ഒരു കേസിൽ ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രശ്നത്തിലാണ്.
അവിടെന്താ അവിടെ എന്ത് കേസില പെട്ട്?
ചെറിയൊരു കേസില് പെട്ട്ക്ക്ണ് അപ്പോ.
ഏ എന്താ പ്രശ്നം എന്താണ് പറയ്.
പ്രശ്നം ഒന്നും ഇല്ല ചെറിയരു കടത്ത് യെഞ്ഞ്.
ആ.
അപ്പോ അയിനെ ആഹ കൊച്ച് കാലം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു. പെരക്കാര് ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ പിന്നെ നാട്ടുകൂടെ കൊറച്കാലം പിന്നെ ഇവിടെ പണിചെയ്യുന്ന മുതലാളി കുറച്ച് ഒരു വിസഎടുത്തു നാട്ടിക്കി അവിട്ന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങട്ട് വന്നു ഇപ്പോ അന്നും ആരും അറിഞ്ഞിട്ട് ഒന്നും ഇല്ല ഞാൻ നാട്ടിൽ ക്ക് വന്നത്. അതെ വിദേശത്ത് കയറിയപ്പോ ഇവിടെ
അതേപോലെ തന്നെ ഇവിടെണ്ട് കടത്ത് നാട്ടിലും കൊറേ ഉണ്ട് ഇവിടുന്ന് കുറേ ചെങ്ങായും ചെങ്ങായിമാര് കോറെ ആൾക്കാര് കടത്തും ഇതൊക്കെ ചെയ്തങ്ങാണ്ട് അവര് എന്താ മേലുദ്യോഗസ്ഥന്മാരൊക്കെ പിടിച്ച്ങ്ങാണ്ട് കോറെ കാലം ജയിലൊക്കെ കടന്നിരുന്നു. എന്നിട്ട് ഇപ്പോ രണ്ട് മൂന്ന് ദിവസം മുന്നെണ് അവര് ജയില്ന്ന് ഇറങ്ങിയത്. അത് അവരുടെ വീട്ടിലൊക്കെ അറിഞ്ഞ് സീനായി ഇങ്ങനെ വീട്ട്ന്ന് പുറത്താക്കലും അങ്ങനെയൊക്കെ ആയി. അപ്പൊ ഈ കാലത്ത് തന്നെകിൽ അധികം ഇങ്ങനത്തെ കള്ളക്കടത്തൊക്കെ ഉണ്ടാവ്ണ്ട്. നമ്മുടെ കുടുംബക്കാര് തന്നെ കോറെ ആൾക്കാര് നമ്മളെ അറിയാതും ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക് അറബി
ഇങ്ങളെ ഇംഗ്ലീഷ് അഹാ ആഹ് നമ്മളറിയില്ല നമ്മളെ കൂട്ടത്തില് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുക്ക് അറിയാനും കഴിയില്ല. ആ പ്രശ്നാണ്. നമ്മള്പ്പാ നല്ല ആൾക്കാര് അണെങ്കി കര് ചിലപ്പോ ഇങ്ങനത്തെ പ്രശ്നത്തില് ഇതൊക്കെ ഇടപെടുണ്ടാവുക. അതൊന്നും നമ്മക്ക് അറിയില്ലല്ലോ അവരുടെ ഉള്ളില് ഇരുപ്പ് എന്താണന്നെന്നും. എന്നിട്ട് ഇനിയിപ്പോ നാട്ടിൽ എന്ന വെര നാട്ടില് വരുമ്പോ നമുക്കൊന്ന് കൂടാണല്ലോ.
തിന്നിട്ട അങ്ങോട്ട് പറഞ്ഞയക്കും നാട്ട്ക്ക് പറഞ്ഞയച്ച്.
ഇനി എന്തായാലും നാട്ടിൽ വരുമ്പോ ഒന്ന് അറിയിക്കോണ്ടു
ഇനി നാട്ടിൽ വരുമ്പോ ഒന്ന് അറിയിക്കോണ്ടു നമുക്ക് വണ്ടിയൊക അടവിനൊട്ത്ത് ക്കാണ്ട് ആഹ വണ്ടിയൊക്കെ വാടകക്ക് എടുത്ത്ങ്ങണ്ടേ നമുക്ക് എവിടിക്കലും വിനോദ സഞ്ചാരത്തിന് പോവാ.
ആ അത് നല്ലതാണ് കാരണം ഇപ്പോ ഇപ്പൊ ഞാനും ചെറിയ ഒരു ബുദ്ധിമുട്ടിലാണ്. അധികം ഇല്ല പണിയൊന്നും ഇല്ല അപ്പൊ നാട്ടിൽക്ക് വന്നപ്പോ പിന്നെ എങ്ങനെ അയാലും അതിന്റേതായ ബുദ്ധിമുട്ട് ഇപ്പോ പേരെല് പറഞ്ഞിട്ട് പേരി പറഞ്ഞ പ്രശ്നാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോ അങ്ങനെ പോണ്
എന്റെ കല്യാണം അലോയിക്കാന് അയിക്ക്ണ് പക്ഷെ ഞാൻ ഇപ്പോളും വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടുകാര് ചോദിച്ചപ്പോ. ഇപ്പോ വേണ്ട പിന്നെ മതി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാ പറഞ്ഞത്. ഉമ്മ അണെങ്കി കല്യാണം നോക്കിക്കോ ഇപ്പൊ തന്നെ കോറെ സമയം അയിക്ക്ണ് സമയം വൈകിക്ക്ണ് അങ്ങനെ കൊറെ പറഞ്ഞു. അവിടുന്ന് നല്ല പറയുന്നുണ്ട് കല്യാണം കഴിക്കാനും, അതേമാതിരി പെണ്ണ് നോക്കാനൊക്കെ.
ആയണ്ടോ
ഉം ഇവിടെ മഴ ഉണ്ടോ യിച്ചാല് ഇപ്പൊ രാവിലെ ഒന്ന് ചെറുതായി. പെയ്തിയിരുന്നു ഇപ്പ ഉച്ചക്കായ പ്പക്കിട്ട് കൊറച്ചക്കെ പെയ്തിക്കണ് എന്നാലും വല്ലാ കുഴപ്പൊന്നും ബല്ല അവിടെ എങ്ങനെയാ, അവിടെ കാലാവസ്ഥ എങ്ങനെയാണ്
ഇവിടെ മായായ നല്ല മായ ആക്കരം വെയിലായ വരും വെയിലായിക്കരോ ഇപ്പ മായല്ലല്ലോ മായപ്പോ നാട്ടും പുറത്ത് തന്നെ ഉള്ളു ഇവിടെ മാഴയൊന്നുമില്ല
ഇവിടെ മഴയാ ണെങ്കില് എളുപ്പ വെള്ളം പോന്തും
പക്ഷേ അവിടെ അങ്ങനത്തെ ഏരിയ ആയോണ്ടേ മഴ പെയ്താ വെള്ളം പെട്ടെന്ന് ഇതാവം ചെയ്ത ആകെ ബുദ്ധിമുട്ടാവും
അതെ ഇവിടെ
ഇവിടെ ഒരു മൂന്ന് ദിവസം മുന്നേ നല്ല മഴ പെയ്തിരുന്നു അന്ന് അടുപ്പിച്ച് രണ്ട മൂന്നസം നല്ല മഴ പെയ്ത് കിണർ വിടുത്തെ വീട്ടിത്തെ കിണറൊക്കെ നിറഞ്ഞീന്ന്
ഉം, അവിടെ കൊറച്ച് മഴ പെയ്യാതന്നെ ഇനിയും മഴ പെയ്യണ്ടന്ന് പറയും
ആഹ
ഇപ്പ പല പ്രശ് പല സ്ഥലത്തും ഇപ്പൊ എന്താ ഭൂചലനമൊക്കെ നടക്കണ്ടല്ലോ ഇപ്പൊ അത് പടിപടി നടക്കണ്ട വല്ല ടൈമില് പേടിയാണ് പേടിച്ച് നിക്കാണ് പോ ഉം ഉം
ആ അതെന്താ വെച്ചാല് നമ്മള ഈ മലപ്രദേശ ആയോണ്ടേ നമ്മുടെ നാടാണെങ്കിൽ ഒരു മലപ്രദേശ ആണല്ലോ. അപ്പൊ അതിന്റെ ചോട്ടിലൊക്കെ താമസി ക്കുമ്പോ ഈ ഭൂജനം ഇണ്ടാവുമ്പോ നല്ലോ പേടിക്കണം രാത്രി കേടന്നൊറങ്ങാൻ തന്നെ പെരും പേട്യാണ്. കാരണം എപ്പളാതൊക്കപ്പാടെ തലേക്കൂടി വീഴാന്ന് പറയാൻ പറ്റൂല.
ആഹ് ഇപ്പം രണ്ടീസായിട്ട് ആകെ ഇതാടാ മനസ്സിനാകൊര് വെ പ്രാളാണ്
എന്ത് പറയാന അത് അത്പ്പോ ഞാൻ ഇപ്പോ നാട്ടില് ഇല്ലെങ്കിലും ഇൻക്കും അങ്ങനെതന്നെക്കാരം കാരണം നമ്മള് നമ്മളെ വീട്ടാരുടെയും അതേമാരി നമ്മളെ ബന്ധപ്പെട്ടവരുടെയും കാര്യം ആലോയിക്കുമ്പോ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ
ഉള്ളിലെല്ലാര്ത്പ്പൊ നാട്ടില് അറീച്ചാലും പറ്റൂല ഇത് അറീച്ചാല് പിന്നെ പെണ്ണും കിട്ടൂല. പിന്നെ അങ്ങനെ നടക്കേണ്ടിരും ഇഞ്ഞ്പ്പോ എങ്ങനെ അവടെ പറയാന്നൊര് ഇതിലിപ്പോ നിക്കാണ്
ആഹ് പെണ്ണ് കെട്ട്ണ കാര്യം എന്തായാലും നമ്മള് പറഞ്ഞിട്ടില്ലേലും ഉമ്മാരോ അല്ലെങ്കിൽ ന നമ്മളെ കുടുംബക്കാര് നമ്മോട് ചോയിക്കും പെണ്ണേട്ട്ണ്‌ല്ലേ അതോക്കെ
ആഹ്
പിന്നൊന്നാമ്മത് നമ്മളെട്ത്ത് കയ്യില് പൈസ വേണ്ട്യരും ഇന്നാ ഒള്ളൂ ഇതൊക്കെ നടക്ക ഇപ്പത്തന്നെ നല്ല ചെലവാണേ
ആഹ്
ഇത് ഈ കല്ല്യാണം നടക്കണങ്കി എത്രങ്ങാനും രൂപമാണെന്ന് കര് ട്ടാ ഉം പണ്ടത്തെ പോലോന്നല്ല നല്ലോ പൈസക്ക് ചെലവ്ണ്ട്
ആഹ്
അ ആഹ് ആഹ് ഇന്ന്ട്ടെന്തേക്കെ ആ ഫുഡ് ഭക്ഷണോക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഇങ്ങള്
പണിണ്ടാവൂല പിന്നെപ്പോ പൈസിം ഇന്റെ ചങ്ങായി ഇങ്ങനോരോ കേസ് പെട്ടിട്ട് നാട്ട്ക്ക് വന്നീനി പിന്നെ നാ ട്ട്ന്ന് പിന്നെ അങ്ങട്ട് വിദേശത്ത്ക്ക് പിന്നിം കേറിയപ്പം ആ വിസന്റെ പൈസ പോയി
അത് കിട്ടൂല അങ്ങനെ ത്ണ്ട് പൈസന്റെ പ്രശ്നാവും
ആഹ് ആ ഒര് വല്യൊരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പൈസാ തിരിച്ച് തരും ചെയ്യൂലവര് അങ്ങനാവുമ്പോ ആ പൈസ നഷ്ടപ്പെടല്ലേ നമ്മള് എങ്ങനെലൊക്കെ ബുദ്ധിമുട്ടിക്കാണ്ടായിരിക്കും അത്രേയും പൈസ ഒപ്പിച്ചിട്ട്ണ്ടാവ ഇന്നെട്ട് ആ പൈസ് സ റീഫണ്ട് തിരിച്ച് തരാതെങ്ങനെവുമ്പോ ആകെ പ്രശ്‌നായി
ഞനെന്താ ആഹ് ഭക്ഷണം കഴിച്ചോണ്ട്ക്ക്പ്പോ
ആഹ് അയിക്കോട്ടെ ഇന്നാ ഒഴിവ് സമയാവുമ്പോ വിളിക്കോണ്ട്ന്നാ
ആഹ് ഇന്നാ ഒക്കെ ശരി
ആഹ് ഇന്നാ ശരി